ഹലോ കേക്കുന്നുണ്ടോ ആഹ് എന്നാ ഉണ്ട് വിശേഷം
നല്ലതന്നെ അവിടെയോ
ആഹ് നല്ല സുഖായിട്ടിരിക്കുന്നു മഴയി
ച ഇവിടെ മഴയൊന്നുവില്ല അവിടെയോ
ആഹ് ഇവിടെ ഉണ്ടായിരുന്നു ദേ പിന്നെയും ഇപ്പ പെയ്യാൻ തൊടങ്ങി ചായ കുടിച്ചാ ആഹ് ചായ കുടിച്ചില്ല ചായ കുടിച്ചില്ല
ഉം ഞാൻ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുന്നു
ആഹ് ആഹ്
ഉം ആ ഞാൻ എന്റെ വീട്ടിലല്ല ഇത്താദിന്റ വീട്ടിലാ ഇവിടത്തെ പണിയൊക്കെ ഇത്താ തന്നെ കഴിച്ച് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് കേറീന്ന് തോന്നുന്ന് ഉം മൂപ്പര് ഫാസ്റ്റാ ഫുള്ള് വേഗം വേഗം തീർക്കും
ആഹ് ആഹ് ആഹ് ഇനി എന്നാ അടുത്ത പരിപാടി അപ്പോ വെറുതെ ഇരിക്കോ
ഏ ഇനിപ്പൊ വെറുതെ ഇരിക്കല് തന്നെ എനിക്ക് ഇവിട വന്നേരം വെറുതെ ഇരിക്കല് തന്നെ പണി വേറെ പണിയൊന്നും ഇല്ലാ
ഒറങ്ങുവൊ ഉച്ചക്ക് ഒറങ്ങുവൊ
ഒറക്കം വരുമ്പോ ഒറങ്ങും പിന്നേയും ഇങ്ങെണീച്ച് ഫോണ് നോക്കും പിന്നെ കുഞ്ഞിന്റെ കുട്ടികളുടെ കൂടെ കൊറച്ച് നേരം കളി ക്കും അങ്ങനെങ്ങനെ പോകും ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും എനിക്കില്ല എനിക്കല്ല ഇത്താത്തക്ക് രണ്ട് കുട്ടികളുണ്ട് ഇവടെ ചെറിയവര് ഉം അപ്പോ ഓ രുടെ കൂടെ ഇങ്ങനെ നിൽക്കും പിന്നേ ഫോണ് നോക്കും കെടന്നുറങ്ങും അങ്ങനെ തന്നേ ഒരാളാ ക്ലാസ് പോകുന്നത് ഒരാള് രണ്ട് വയസ്സായിട്ടുള്ളു
ആഹ് ഉവ്വാ ആഹ് അപ്പ സമയം പൊക്കോളും
ഇപ്പ കാര്യായിട്ട് എഴുതി കളിക്കാണ്
ആഹ്
ബുക്കും പെന്നും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ എഴുതി കുത്തിരിക്കുന്നുണ്ട്
ആഹ് ഉവ്വ ഉവ്വ ഊം
വെയിലറക്കുന്നുണ്ട് ഇപ്പൊ തിരുമ്പാനൊക്കെ ഉണ്ട് ഉം ആണാ ഇവിടെന്ന് നല്ല വെയില് വരുന്നുണ്ട് അകത്തോട്ട് തന്നെ കേറുന്നുണ്ട് ഉം ഇന്നും ഇന്നലെയൊന്നും മഴ ഇണ്ടായിരുന്നില്ല ഇവിടെ
ഇയ്യോ ഞങ്ങക്ക് ദേ ഇന്ന് രാവിലെ തൊട്ട് തൊടങ്ങി ഇന്നലെ ഇല്ലായിരുന്നൂട്ടാ
ഏ ഇന്നോ ഇന്നലെന്നൊല്ല മഴ
ആഹ് ആഹ്
പിന്നെ എന്ത്ണ്ടായിരുന്നു സ്പെഷ്യല്
ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുല്ല ദോശയും ചെറുപയറിന്റെ കറിയായിരുന്നു ഉച്ചക്ക് മീന് കിട്ടീട്ടിണ്ട് മീനും ചോറാക്കി വെച്ചിട്ടിണ്ട് പിന്നെ കറി രാവിലത്തെ കറി തന്നെ ഇണ്ട് ഒര് മീനിണ്ട് പൊരിക്കാന്
ആഹ് ഉവ്വാ ഉവ്വാ
വേറെ പണിയൊന്നുല്ല
ആഹ് ആഹ്
ഉം പിന്നെ അവിടെ എന്താ ഉച്ചക്കൊക്കെ രാവിലെയൊ ഉച്ചക്കൊക്കെ
ഇവിടേ അപ്പോം കടലക്കറിയായിരുന്നേ ഉം ഉച്ചക്കത്തേന് ചോറ് ചീരത്തോരൻ ചീരത്തോരൻ ആക്കിയില്ലാട്ടോ അരിഞ്ഞ് വെച്ചേക്കണു തേങ്ങയെല്ലാം ഒതുക്കിപ്പറക്കി വെച്ചേക്കണു ഇനി അങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് പോണം. പിന്നെ മോരുകറി എണ്ട് മീൻ വറുത്തത് ഒണ്ട്ട്ടോ.
ഏഹ്
അഹ് ന്ന ഉച്ചക്ക് ചോറ് കൊണ്ടുപോകും ഹസ്ബൻഡേ അതുകൊണ്ട് ചോറും കൂടി ആക്കണം ഗ്യാ സില് ചായയും റെഡിയാക്കണം ചോറു ആകും അപ്പൊ അങ്ങനെ അങ്ങ് ഇരിക്കും ഉച്ചരെഇങ്ങനെ ഇരി ക്കും ഇനി കൊറച്ച് നേരം കഴിയുമ്പ സ്പീഡപ്പാവും. ഒര് നാലര വയസുള്ള കൊച്ചെണ്ട് അപ്പ അവൻ സ്കൂള് വി ട്ടു വരുമ്പഴേക്കും പിന്നെ രണ്ട് മണിയാവുമ്പഴേക്കും അടുക്കളെ കയറി എല്ലാം റെഡിയാക്കി ചായെല്ലാം ഓക്കെയാക്കി. അങ്ങനെ പിന്നെ വിളിക്കാൻ പോണം തൊട്ട് മേളിലാ വണ്ടി വരുന്നേ.
ആഹ് അപ്പൊ അവിടക്ക് ആഹ് അപ്പൊ അവിടെ പോയി കൂട്ടീട്ട് വരണല്ലേ?
ആഹ് അതെ.
സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ നിങ്ങള്?
ആഹ് എടക്കക്കെ ഇണ്ടാക്കും ഉം.
ഉം എന്താ എണ്ടാക്കല് നിങ്ങള്?
ഞങ്ങള് അങ്ങനെ മീ എന്നും മീനുണ്ട് പിന്നെ സൺഡേ ആയിരിക്കും എന്തെങ്കിലും ബിരിയാണി അങ്ങനെയൊക്കെ.
ആഹ്
ഒണ്ടാക്കുന്നേ ഉം അങ്ങനെ പിന്നെ മീനെന്നും ഉണ്ടാവും. ആഹ് ഞാന് എടക്കൊക്കെ ഇണ്ടാക്കും ചിലപ്പോ അമ്മായി എണ്ടാക്കും. ഇഹ് ഇഹ് ഇം അങ്ങനെ പാ ചകോക്കെ അറിയോ
ആഹ് അറിയും ഞമ്മക്ക് പിന്നെ എല്ലാ ആഹ് കറികളും ചോറും കറിയും പപ്പങ്ങളും പിന്നെ സ്പെഷ്യലൊക്കെ കൊറേയൊക്കെ അറിയാ എല്ലാം ഉണ്ടാക്കൂ ഉം.
ആഹ് ആഹ് പിന്നെ അവിടെ അമ്മയൊക്കെ ഇല്ലേ അമ്മ അഛനൊക്കെ?
ആഹ് അമ്മെ അച്ഛനും എല്ലാരും ഉണ്ട് ഉം
പിന്നെ വേറെ എന്നാ അവിടെ കൃഷിയൊക്കെ ഇണ്ടോ?
കൃഷി അങ്ങനെ കാര്യായിട്ടുള്ള കൃഷികളൊന്നുല്ല.
ആണോ അവിടെ മെയിൻ സിറ്റി തന്നെയാണോ അതോ ഗ്രാമപ്രദേശൊ അവിടെ സിറ്റി തന്നെയാണോ അതോ ഗ്രാമപ്രദേശൊ ആഹ് ആഹ് ഉം ഉം എന്തെ ങ്കിലും ജോലീക്ക് പോകുന്നുണ്ടായിരുന്നോ?
ഇല്ലില്ല ജോലിക്കൊന്നും കാര്യമായിട്ടൊന്നുല്ല പിന്നെ ഓൺലൈനായിട്ട് ഒരു ചെയ്യുന്നിണ്ട് ഒരു പ്രോഡക്റ്റ്ന്റെത് ചെയ്യുന്നിണ്ട്. വേറെ കാര്യായിട്ട് പരിപാടിയൊന്നുല്ല. ഉം നിങ്ങളെന്തെങ്കിലും ജോലിക്ക് പോവുന്നുണ്ടോ?
നേരത്തെ ഉണ്ടായിരുന്നേ ഇപ്പൊ പോവുന്നില്ല.
ഏ.
നേരത്തെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യായിരുന്നു ലുലുവില് ത്തെ ഉം ഇപ്പൊന്നും നോക്കുന്നില്ല ഇപ്പൊ കൊച്ചു വരാറാവുമ്പോഴേക്കും നമുക്ക് സമയം പറ്റില്ലെന്നേ.
അതെ അതെ.
അവൻ മൂന്നേമുക്കാലൊക്കെ ആകുമ്പോഴേും വരും നമുക്ക് അങ്ങനെ ഒരു ജോലി ചെയ്യുന്നേട്ത്ത്ന്ന് പെട്ടെന്ന് പോരാൻ പറ്റത്തില്ലല്ലോ
ആ അപ്പൊ രാ ജോലിക്ക് പോകുമ്പോ എത്ര മണിക്ക് പോവയും വരയും ചെയ്യേണ്ടി
എനിക്ക് ഒമ്പത് മണിക്ക് പോണം പിന്നെ ഏ നാലര അഞ്ച മണി ഇവിടെ ബാങ്കില് നോക്കിയായിരുന്നു അന്നാലും നമുക്ക് ആ സമയത്ത് പറ്റില്ലെന്നേ ഇവിടെ എത്താൻ പറ്റില്ല
അതെ അതെ
പിന്നെ അമ്മായി ഒക്കെ വേറെ വീടിലാ നമ്മളിപ്പോ മൂന്ന് വർഷംമായിങ്ങോട്ട മാറിയിട്ടേ എന്താന്ന് വെച്ചാൽ അവർക്ക് അവവിടെ അമ്മാവനൊക്കെ ജോലിക്ക് പോവാൻ ബുദ്ധിമുട്ട് ഞങ്ങള് അങ്ങോട്ട് ചെന്ന ചേട്ടായിക്ക് ഇവിടെ ജോലിക്ക് പോകാൻ പാട് അങ്ങനെ ഞങ്ങള് ഇവിടെ പൊതുവായിട്ടുള്ള സ്ഥലത്ത് റെന്റിന് വീടെടുത്തു അങ്ങനെയൊക്ക ഉ അപ്പൊ ഞായറാഴച്ച ദിവസം അവരൊക്കെ കാണാൻ അങ്ങോട്ട് പോവൂട്ടോ അങ്ങനെയൊക്കെ എന്നതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുവ
ഏ കുട്ടിയ കുട്ടി ആയേന് ശേഷം നിർത്തിയതാണോ അവിടുത്തെ ജോലി
കല്യാണം കഴിഞ്ഞപ്പോ നിർത്തി
ആ കല്ല്യാണം കഴിഞ്ഞപ്പം നിർത്തീ ഉ
ആഹ
ഇപ്പൊ എത്ര മക്കളാങ്ങക്ക്
എനിക്കൊരാള്
ആഹ് കല്യാണം കഴിഞ്ഞിട്ടെത്രേ യി
ഇപ്പോൊ ആറു വർഷായി
ഏ അപ്പന്നെക്കെ ആഹ കേക്കുന്നുണ്ട് അപ്പൊ പിന്നെന്ത് കല്യാണം കഴിഞ്ഞ പാട ന്നെ നിർത്തിക്കളഞ്ഞന്ത്
ജോലിക്ക് പോണതാ അതപ്പ ഞ ഞാൻ ഏ എന്നെ അവിടുന്ന് അപ്പൊ ഇവിടെന്ന് എനിക്ക് അങ്ങോട്ട് പോയി ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ നോക്ക ന്ന് വെച്ചപ്പോ ഇന്ന ഒത്തിരി വല വന്ന ആ ദൂരയാ പിന്നെ അങ്ങനെ ആയുകൊണ്ട് പോകണ്ടന്ന് പറഞ്ഞ
ഏ
ഉം ഇനിയിപ്പോൊ പോണംന്ന് ഇൻട്രസ്റ്റ് വന്ന ഇപ്പ പോവാൻ പറ്റാത്ത
ആ കുട്ടികളൊക്കെ അങ്ങ് സ്കൂൾ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടില ഒറ്റക്കെ അങ്ങനെ ഇ
പിന്നെ അതേന്നെ
ബോറടിക്കല്ലേയ്യ
അതെ പിന്നെ ടി വി ശരണം ടീവി ടീവി
അതെ ടടിീിയും തോന്നാായി
പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങൂലാട്ടോ ഉച്ചക്ക്ഈ വണ്ണം വെക്കന്ന് പറഞ്ഞുക കൊണ്ട്ഞൻ പിന്നെ ഞൾ ന്യൂട്രീഷൻ ക്ലാസൊക്കെ പോായിരുന്നേ അപ്പൊ അവിടെന്ന് പറയച്ച ഉച്ചയ്ക്ക് ചോറണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന വന്ന് ഉറങ്ങരുത് എന്നൊക്കെ പറു അപ്പൊ ചെ അപ്പൊ വീട്ടിലിങ്ങനെ തന്നെ ഇരിക്കണോണ്ട് ഫുഡൊക്കെ കഴിച്ച് സ്നാക് സൊക്കെ കഴിച്ചൊക്കെ ഇരിക്കുന്നത കൊ ണ്ട് വണ്ണം അങ്ങ് വെച്ച് കുറച്ച് ഇപ്പൊ ന്യൂഡ്രീഷനൊക്കെ പോയി ഓക്കെ ആയി രാവിലെ ഓടാനൊക്കെ പോയി ഒക്കെ റെഡി ആയി അപ്പൊ അതൊക്കെ മെയിൻ്റെയിൻ ചെയ്ത് പോവവാ അവിടെേക്ക ഇല്യേനോ റീഷ സന്ററൊക്കെ ഇല്ല അവിടെ
ആഹ് കേൾക്ക അയിലൊന്നും ഞമ്മള് നോക്കലില്ലന്നും
ഉം
ഉം
അതെ അതെ
ഉം പിന്നെ ഡയറ്റ് അങ്ങനെയൊക്കെ നമ്മള് വീട്ട്ന്ന് എടുക്കും എല്ലാണ അങ്ങനെ
ആ
പോയിട്ടൊന്നും ഒന്നും ഇണ്ടാക്കാൻ നോക്കലില്ല.
ഡയറ്റ് ഒക്കെ നോക്കിയാ മതീന്നെ അധികം വർ
ആഹ് ഞമ്മള് അങ്ങൻതന്നെയാ വിട്ട്ന്ന് അതെന്നെ അങ്ങനെയൊക്കെ ചെയ്യല് വി ട്ട്ന്ന് എക്സസൈസ് ഒക്കെ ചെയ്യും പിന്നെ ഡയറ്റിംഗ് ആ അതാണ് കാര്യായിട്ട് കൊറക്കേണ്ടത് ഉപയോഗം കൊറക്കാന്ന് പറഞ്ഞാൽ തീരെ ആ അതെ തീരെ ഒഴിവാക്കി കളയാനാ നോക്കേണ്ടിത്
ആഹ ഞാനിപ്പോ പറ്റെ നിർത്തി അപ്പോ ഓക്കെ ആയി
ഏ മധുരം പിന്നെ ഞാൻ അധികം അങ്ങനെ കഴിക്കലില്ല പിന്നെ പക്ഷെ ഐസ്ക്രീംമൊക്കെ ഭയങ്കര ഇഷ്ടാ
ആഹ് അതൊന്നും കൊയപ്പൊന്നു
ഐസ്ക്രീം ആയ മറ്റേത് ജിലേബി ലഡു അങ്ങനത്തൊന്നും ഞാൻ അധികം കഴിക്കില്ല ഈ ബേക്കറി ഐറ്റംസ് എല്ലും ഒന്നു.
പിന്നെ മധുരം കഴിക്കുവാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ അപ്പൊ തന്നെ ചെറു ചൂടു വെള്ളം പെട്ടെന്ന് അങ് കുടിച്ചോണം അപ്പൊ അതിന്റെ എടങ്ങേറ് മാറിക്കോളും ബ്ലഡിൽ പോയി കലറുന്നൊക്കെ മാറും ആഹ വെള്ള നന്നായിട്ട് കുടിച്ചണം അപ്പൊ അങ് പൊക്കോളും ഇല്ലെങ്കിൽ ബ്ലഡിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി അങ്ങനെ ഷുഗറും കാര്യങ്ങളും
അതെ അതെ ഉ ഇന്ക് അയ്ന് കൂടുതൽ എരുവാണ് ഇഷ്ടം ഉ
വേറെ വിശയൊന്നുമില്ല ഉം പിന്നെ അത്യാവശ്യം എന്തേലും അതെ അതെ ചോറ് ചോറൊക്കെ കണ്ട്രോൾ ചെയ്താൽ മതി ഒരു നേരം ഉച്ചക്ക് ഒരിച്ചിരി
കഴിക്കലില്ല അങ്ങനെ ചപ്പാതിയെന്നെ അധികം കഴിക്കൽ ഉം.
പിന്നെ ഇണ്ടല്ലോ രാത്രിയില് ഇപ്പൊ എട്ട് മണി ഒമ്പത് മണി അങ്ങനെ ടൈം ആക്കാതെ മാക്സിമം എ വീട്ടിനുള്ളില് കഴിച്ചേണം അത് ഇനി വയർ ആറ്റ് ആഹ് ആഹ് അപ്പൊ രാവിലെ എണീക്കുമ്പോൾ നമ്മള് എ നമു ക്ക് വെശക്കണം അയ്ന് ശേഷം നമ്മള് കഴിക്കാവൊള്ളും ഫുഡ് അല്ലാണ്ട് കണ്ട്രോൾ ഇല്ലാണ്ട് കഴിക്കരുത് ഇപ്പൊ എന്തായലും ഇച്ചിരി ചായ കുടിച്ചു അത് കഴിഞ് പിന്നെ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പൊ അങ്ങനെ ഇണ്ടല്ലൊ അങ്ങനെ കഴിക്കു അങ്ങനെ കഴിക്കരുത്
ചെലർക്ക് അങ്ങനെ ഓൽക്കൊരു ശീലാണത് ഇപ്പൊ ഒമ്പത് മണിക്ക് ഒരു ഭക്ഷണം പത്ത് മണിക്ക് വേറെ ഒന്ന് പിന്നെ ഒരു മണിക്ക് വേറെ ഉ നമ്മളൊന്നും അങ്ങനെയില്ലെ
നമ്മുക്ക് പ്രായം കൂടുംതോറും അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുവല്ലേ നമ്മള് മാക്സിമം നോക്കുക അത്രേ ഒള്ളൂ കാര്യം
ഉം നമ്മള് ശ്രദ്ധിക്കണം
അതെ
ഉം
ഉം പിന്നെ അവുടെ കൂട്ടുകാരൊക്കെ ഇണ്ടോ വീടിന്റെ അടുത്ത്
ആഹ കൊഴപ്പല്ല അങ്ങനെ ഞമ്മള് പിന്നെ നമ്മളെ വീടിന്റെ ചുറ്റിലും അധികം ഫാമിലി തന്നെയാ അങ്ങനെ പുറമേക്കാര് ആരുല്ല നമ്മളെ ഫാമിലിയാൾ തന്നെയാണ് ചുറ്റുവട്ടത്തുള്ളതോണ്ട് വെലുതില്ല ആഹ് പോവാത് പിന്നെ
ആഹ്
ഉം വല്ലോ ഫാമിലി തന്നെല്ലെ ഫാമിലി പറയുമ്പോ രണ്ടെണ്ണം ഇന്റെ ഇക്കാകെയും ക്കാക്കന്റെ ഇക്കാക തന്നെയാണ് രണ്ടെണ്ണം എളാപ്പയും ആണ് ഒന്ന് പെങ്ങളെ ആ മോളും പുതിയാപ്ല ഒക്കെയാണ് ഉപ്പാന്റെ പെങ്ങൾത്ട്ടോ അങ്ങനെ ചു ചുറ്റ്ലും ഫാമിലികള് ന്നെള്ളത് ഉപ്പാന്റെ അമ്മോന്റെ അമ്മോന്റെ മക്കളാണ് അങ്ങനെ ചുറ്റ്ലും ഫുള്ള് ഫേ ആഹ് ഫുള്ള് ഫേമിലികളെന്നെണ് ചുറ്റിലുള്ളത് അപ്പം നമക്ക് വല്യ ടെൻഷനില്ല എന്ത് വന്നാലും അങ്ങോട്ടുങ്ങോട്ടൊക്കെ പോകാല്ലോ ഒരു പരിപാടിക്കെ വന്ന് കഴിഞ്ഞാല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും ചുറ്റിലും ആണ് അപ്പ പിന്നെ എടങ്ങെറില്ല. ഇങ്ങള് സനിമക്കൊക്കെ പോവോ?
ഞങ്ങള് ഇപ്പൊ കൊർച്ചായിട്ടോ ഉം എടക്കൊക്കെ പോവാറ്ണ്ട് ആഹ് ഇപ്പൊ ടിവിയിലെ നമുക്ക് തൊട്ടടുത്ത് തിയേറ്ററോക്കെണ്ട്
ഏഹ്
ആന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആഹ് ഇന്നായ്ക്കോട്ടെ ശെരി ആഹ് ശെരി